ഹലോ
ആഹ് എന്താണ് വിശേഷം
സുഖം തന്നെ
ഉം പണിലൊക്കെ സുഖാണ് പണിലൊക്കെ കഴിഞ്ഞോ ഫുഡ് കഴിച്ചോ
ഫുഡും കഴിച്ചു
ആഹ് ഇത്ര വേഗം കഴിഞ്ഞ
ഹാ ഞാൻ നേരത്തെ കഴിക്കും രാത്രി നേരത്തെ കഴിക്കും
അതെ അത് ശരി ഫുഡൊക്കെ നേ ടൈമന് നേരത്തെ കഴിക്കുവോ
ആഹ്
ഓ അത് ശെരി വീട്ടിലാരൊക്കെുണ്ട്
വീട്ടില് മക്കള് ഹസ്ബന്ഡ് ഞാൻ
അതെ ആഹ് ഉം അതെ ആഹ് ഫുഡ് കഴിച്ച അപ്പൊ സ്പെഷ്യൽ എന്താണ്ടാക്കി
സ്പെഷ്യല് നമ്മള് മീൻ വറുത്തത്ണ്ട് പയർ തോരൻണ്ട് കുമ്പളങ്ങാ കറി ഇണ്ട്
ആഹ് ആഹ് അതെ അപ്പോ ഉഷാറായിട്ടുണ്ടാവോലോ സ്പെഷ്യൽ ഫുഡ്‌ ഒക്കെ ഉണ്ടാക്കുവോ
അങ്ങനെ എന്നും ഒന്നും ഉണ്ടാക്കില്ല എന്തും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും ഉം
ആഹ് ഉമ്മയണോ കുക്ക് ചെയ്യാ നിങ്ങളണോ കുക്ക് ചെയ്യാ
അങ്ങനെയൊന്നുല്ല എല്ലാരും കുക്കയ്യും
അതെ ഒരുമിച്ച് ചെയ്യും അപ്പൊ വേഗം കഴിയല്ലോ ല്ലെ
ഒൻമ്പതര പത്ത് മണിയാകുമ്പോത്തന് എല്ലാം കഴിയും
അതെലെ ഉം ഉം
ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്ക പിന്നെ ചെറിയ മോളുണ്ട് അവള കാര്യം നോക്ക
ആഹ് അതെ ആഹ് ആകെ ഒരു മോളേ ഉള്ളൂ
അല്ല രണ്ട് ആളുണ്ട്
ഉം ഉം ആഹ് അപ്പൊ പിന്നെ കൂട്ടന് ആളുണ്ട് വർത്താനം പറഞ്ഞിരിക്കാനും ഉം
കണണം
അതെ ആഹ് അപ്പൊ ഫുഡ് കൊടുത്തിട്ടുണ്ടാവല്ലോ
ആഹ് അപ്പൊ ഓക്ക് കൊടുത്തപ്പ ഞാനോണ് കഴിച്ചോ
ഉം ആഹ് ആഹ എല്ലാരും ഒരുമിച്ചിട്ടല്ലല്ലേ ഭക്ഷണം കഴിക്ക ഓരോരുത്തനും വീട്ടില് ഉപ്പൊമ്മ അതെ
രാവിലെ നേരത്തെ എണീകണോല് നേരത്തെ കഴിക്കും കഴിഞ്ഞിട്ട് നമ്മള് നേരത്തെ കഴിച്ചാ നമുക്ക് നേ നേരത്തെ വിഷിപ്പ വരുമല്ലോ
അതെ ആഹ് ആ നമ്മള് കുട്ടികളല്ല അപ്പൊ അത് സ്കൂൾ പറഞ്ഞയ്ക്കണ തിരപ്പ അങ്ങന
ആഹ് അങ്ങനെയൊക്ക ആമ്പോ അങ്ങനെയ അടെ കാത്ത നിക്കണം എന്നില്ല അങ്ങനെ ഒരു ഇതൊന്നുല്ല
അതെല്ലേ ഉം ആയ് ശരി
കത്തേക്കാരം അവരെപ്പളാ വരുന്ന കരുതി നമ്മള് കാത്തുക്കണ
ആഹ് നമ്മുക്ക്മ്മ കഷിക്കുമ്പോ നമ്മള് ഫുഡ് കഴിക്കാം
ആഹ് ചിലപ്പോ അവര് പുൊറത്തുന്ന് കഴിച്ച വരും
ആഹ് പിന്നെ ഞനവർക്ക് യില്ല അല്ല ഞാൻ വീട്ടിൽ തന്നെയ
ഉം കല്യാണം കഴിഞ്ഞതാ
ആഹ് കല്യാണം കഴിഞ്ഞഞ് മൂന്ന് മക്കളുണ്ട് ഒരാള് ഏഴില് ഒരാള് മൂന്നില് എൽ കെ ജിയില്
എന്റെ വലിയ മോള് ഏഴിലാണ്
അതെ അയ് ശരിക്ഷെ പിന്നെ കൊറെ കഴിഞ്ഞിട്ട്ണ്ടായതല്ലേ ചെറിയ മോള് ആഹ് അത് ശരി ആഹ് നപ്പ രണ്ട് മക്കളും പെൺകുട്ടിയള
ആഹ് രണ്ടാളും പെൺകുട്ടിയള
ആഹ് ഓക്കെ ദയവംന്ന് സ്വീകരിക്കുന്നത്
ഉം അതന്നെെന്താ അവിടെ എന്താക്കെറിയും ചോറൊക്കെ ആയോ
ഉം ആഹ് ഇവിടെൊക്കെ ആയി ഞാന് എന്താണ് മീനായിട്ട് ഡോക്കട്ടടുത്ത വന്നതാണ്
ഓഹ് എന്ത ഉമാക്ക എന്തേ
ഉമ്മാക്ക് കണ്ണട കണ് തിമിരണ്ടായി അപ്പൊ അങ്ങനെ കണിക്കാൻ വേണ്ടി വന്നതായിരുന്നു
എന്നിട്ട എന്താ ഓപ്പറേഷൻ ചെയ്യാനുണ്ടോ
ആ പറഞ്ഞിട്ടില്ല മരുന്ന് കിട്ടിച്ചിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത്.
ഉ ഉം
നമ്മ തിമിരം കൂടിയ ചെയ്യണല്ലേ നല്ലത്
ആഹ അതെ അത് ആ അത കണ്ണിന്റെ മുകളിൽ പാടം വന്നിട്ട് ഇടയാ അപ്പൊ പിന്നെ നമുക്ക് കാഴ്ച മാങ്ങും അപ്പത് ചെയ്യാണ് നല്ലത് ഉ അപ്പ ആ
ത്തിക്കണം തോന്നണ ചെയ്ത് കഴിഞ്ഞിട്ട്
ആഹ് ചേത് കഴിഞ്ഞിട്ട് പിന്നെ അവര് കണ്ണടൊക്കെ വെക്കുമല്ലോ കണ്ണട പിന്നെ അത് കഴിഞ്ഞ് അവരുേതായ കണ്ണടകൾ തരും
ഉ അല്ല ആ ഒരു റസ്റ്റന്റെ ടൈമില് ഓരോ സമയം ഓരോ തരം മരുന്നുകളോരോ അങ്ങനെ രണ്ടു തരം മരുന്നു മൂന്ന്തരം മരുന്നുന്ന് അങ്ങനെ കുറ്റിക്കാണ്ടന്ന് പറഞ്ഞഞ് കേൾക്കാ എനക്ക്റിയിലട്ടോ
ആഹ യിക്ക അറിയില്ലേ ഞാനിപ്പോ ആദ്യമായിട്ടനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഉം
കൊറെ ആയോ ഉമ്മാക്ക് തൊടങ്ങീട്ട്
ആഹ് അമ്മോംകൊറയായി പിന്നെ ആറു മാസം കഴിഞ്ഞിട്ട് മരുന്ന് മ്മ ങ്ങനെ പോവാന്ന് ഞങ്ങനെ വിജാരിച്ചതായിരുന്നു എനി നമുക്ക് പൊറത്തുന്ന് കാണുമ്പോ ഉമ്മാന്റെ മുഖത്തക്ക് നോക്കുമ്പോഴേ കണ്ണിന്റെ അവിടെ ങ്ങനെ വെള്ളം അതെയാള്ങ്ങനെ വേര്ണണ്ട് അപ്പൊ ഒറ്റക്ക കാണ്പോ ഉ അപ്പ ഞങ്ങള് രണ്ടു പൺകുട്ടികളാണ് വീട്ടില് ഇ മ്മേ ഇപ്പയും ആണ്
പോരാന്ന് പറഞ്ഞേ കേൾക്കല്ലല്ലേ
ചെല അത് ചെല ആൾക്കാർക്കാ തോന്നുന്നു ഇവിടെ നാല് ദിവസ ത്തം വേണ്ടി യേരുന്നൊക്കെ പറയ്ണ്
ഓ
ഉ അവര് സർജറി കഴിഞ്ഞ് പിന്നെ അവിടത്തെ ട്രീറ്റ്മെന്റ് മ്മാക്ക് ഷുഗറുണ്ട് അപ്പൊ അത് കാര്യം
ഷുഗർണ്ടായാ തിമിരം വരും കണ്ണ് മൂടും എന്നൊക്കെ പറഞ്ഞ കേക്കല
ഉ ആഹ് അതെ എന്താണ് ഉമാടെ ഉപ്പാക്ക് ഷുഗറ്ണ്ടേ അപ്പൊ പിന്നെ പാരമ്പര്യയിട്ട് അങ്ങനെ കിട്ടും
ആഹ് ഇന്റെ ഉമ്മാക്കുണ്ട് ഷുഗറ്
അതെ ഉം ന്നശരി ഉ പിന്നെ വീട്ടില് പോവാറില്ലേ
ആഹ് വീട്ടില് പോകും വ്യാഴാഴ്ച പോകും വെള്ളിയാഴ്ച വരും
ആഹ് അതെ ശരിയാണ്
എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അതൊണ്ടോരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിലാണ്
ആഹ് അതെ ആഹ് ശരി അപ്പൊ വേഗം പോയി വരാലോല്ലേ
അപ്പൊ വേഗം പോയി പിന്നെ അങ്ങോട്ട് ഞാൻ ഓടോർക്ക് പോകും ഇങ്ങട്ട് പിന്നെ അനിയന് കൊണ്ടന്നാക്കും ഓന്റെ വണ്ടി കൊണ്ടന്നാക്കും രാത്രിയോ അപ്പള അങ്ങനെക്കെ ആയിരിക്കും
ഓ അത് ശെരി ഉ പിന്നെ പൊറത്തെക്കെ പോകാൻ ഒര്ങ്ങ്ണ ഇഷ്ടാണോ
ആഹ് ഞാന് പോവാന് ഇഷ്ടൊക്കെ ന്നെയാണ് പക്ഷെ അങ്ങന്യാണ്ട് പോവാറില്ല
അതെ
അമ്മളെ ടൈമും മക്കളെ സ്കൂളും അതൊക്കെ നോക്കണല്ലോ
അതെ വെക്കേഷനില് പോയിട്ടുണ്ടായിരുന്നു
വെക്കേഷൻ ഈ വെക്കേഷന് ഞങ്ങളട്ക്കും പോയിട്ടില്ല
ഉം
ഉമ്മാന്റെ ഉപ്പ മരിച്ചത് ഈ അടുത്താ അപ്പം പിന്നെ അങ്ങനെവ്ടെ ക്കം പോയിട്ടില്ല
ആഹ്ആഹ് ആഹ് അത് ശരി
ഇന്നെ എന്തേന്ന് ചൂട്
അതെ നല്ലചൂടായിരുന്നു പൊറ് ത്ത്ക്കറങ്ങാൻ പറ്റാത്ത ചൂട്
ആഹ് അപ്പൊ പിന്നെ അതിനൊന്നും പോയിട്ടില്ല
ആഹ് ഇക്കവിടെ നാട്ടിലുള്ള ആളാ
ഇപ്പേ
ഇക്ക ഇക്ക നാട്ട്
ഇല്ലൽ അല്ലല്ല ഗൾഫിലാണ്
അതെ ആഹ് അപ്പൊ പിന്നെ ലീവിന് വരുമ്പഴ് അല്ലെ പോവാൻ പറ്റൊള്ളൂ അല്ലേ
ആഹ് അങ്ങനെ പറ്റുള്ളൂ പക്ഷെ ഞങ്ങള് ഫാമിലി ആയിട്ടാണ് അധികം പോവാറ് അപ്പൊ പിന്നെ
എല്ലാർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോവാന് ഒരു മന സികാവസ്ഥ ശരിയല്ലായിര്ന്നൊ
അതെ ആഹ് ശരിയാണ് നമ്മള് എല്ലതും നോക്കണ്ടേ
ആ നമ്മള ഇഷ്ടം മാത്രം നോക്കി ഞമക്ക് പോവാബൈ കയൂല്ലല്ലോ
ശരിയാണ് ഉം ഇങ്ങളെ വിളിക്കാൻ ഒന്നര ഇഞ്ഞിപ്പോ രണ്ട് മണിക്കാണ് ഡോക്ടർ വരാ അപ്പൊ കാണി ച്ചിട്ട് അങ്ങനെ പോണം
ആ നെ ഭക്ഷണം കഴി
ആഹ് ഞങ്ങള് ആദ്യം ഭക്ഷണം ഒന്ന് ചെറുതായിട്ട് കഴിച്ചു സ്നാക്സ് കഴിച്ചു
ഉം വീട്ടില് ഭക്ഷണം ആക്കിട്ടാണോ വന്നേ
ആഹ് വീട്ടില് ഇക്കാടെ വീട്ടില് ഫുഡൊക്കെ ഉമ്മ ഇണ്ടാക്കും അപ്പൊ പിന്നെ ഉം ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ലേ ഞാന് അലക്കലും ക്ലിനുകൾ കഴിഞ്ഞിട്ട് അങ്ങന അങ്ങോട്ട്‌ പോയി നോക്കു ഉം ആഹ് മൂത്തരം ചെറുതിനൊക്കെ സ്കൂള് പറഞ്ഞയച്ചേച് ചെറിയാള് എത്തുമ്പോഴേക്കും തിരിച്ച് അങ്ങോട്ട് എത്തണം എന്നുള്ള പ്ലാനിങ് ആണ് കണ്ടില്ലെങ്കില് കരയും ഉം അല്ലല്ല കൊറച്ച് ദൂരണ്ട് രണ്ട് മൂന്ന് ബസ് കേറണം ഉം ഉം ആഹ് എത്തും ഇങ്ങള് വിചാരിക്കുന്നു വീട്ടില് ഇക്കാടെ വീട്ടില് അനിയനും വൈഫും അവര് വിദേശത്താണ് വർക്ക് ചെയ്യുന്നു അവിടെ പിന്നെ ഞാനും ഇക്കിം മക്കളും ഇമ്മി ഇപ്പിം
ഉം അ വരുമ്പോ നോക്കാൻ ആളുണ്ടാവൂലേ
ആഹ് വരുമ്പോ നോക്കാന് ആളുണ്ടാവും പക്ഷെ എന്നെ കാണണം അവിടെ
ആഹ് അതന്നെ എന്റെ ചെറേ മോക്കും ഇല്ലത്
മം
ഞാന് എവിടെയെങ്കിലും ഒന്ന് പോയാ ഇന്റെമ്മ വ്ടെ ഇൻ ന്റെ ഇമ്മവ്ടെയ്ച്ച് ഇവിടെ ഉള്ളോലെ എല്ലാരിം ഗതി കെടുക്കും
അതെ ശരിയാണ് അംഗൻവാടിലും കൂടെ പോയി പോയിട്ടില്ല ഓള്
ആഹ് ഞങ്ങളെ അംഗൻവാടി ഇപ്പൊ കുറച്ച് ദൂരത്ത് ഞങ്ങളെ അംഗൻ വാടി പുതുക്കി പണിയാണ്
ആഹ്
അപ്പൊ കൊറച്ച് ദൂരണ്ട് പോവാന് ഓൾക് ഇഷ്ടാണ് ഈ അ അമൃതം പൊടി വാങ്ങാനും അങ്ങനെയൊക്കെ ഞങ്ങള് പോവലുണ്ടായിരുന്നു അപ്പൊ പോവാനും ഒക്കെ ഇഷ് പക്ഷെ എന്നും ഞമ്മക്ക് അത്രയും ദൂരം കൊണ്ടു പോവാന്
ബുദ്ധിമുട്ടായിരിക്കും ഉം
അപ്പം പിന്നെ ഇനി ഇവിടെ പണിയൊക്കെ കഴിഞ്ഞ്ണ് ഗേറ്റ് വെക്കാന് അങ്ങനെ മുറ്റം ശരിയാക്കാന് അങ്ങനെയൊക്കെ ഒള്ളു അത് ശരിയാക്കിട്ട് ഇഞ്ഞി ഇവട്ക്കെന്നെ പറഞ്ഞു വിടാന്നിള്ള ഒരു പ്ലാനിങ്ങില് ആണ്
അപ്പൊ പിന്നെ നാല് വയസ്സ് ആവല്ലോ
നല്ലം വെല്ലവൈകാതെ ഉണ്ടാവുന്ന് പറഞ്ഞു ന്ന നാലയ്സാവുമ്പോത്തിന് നഴ്സറി ചേർത്തണം അതാണ് കേര്ത്ണ ന്നാൽ പിന്നെ അമ്മക്കൊരു കറക്റ്റ് ടൈമിലങ്ങനണ്ട് പൊയ്ക്കോളും
ആഹ് ആഹ് മൂത്താളേ പിന്നെ ചേർത്തിട്ട്ണ്ടായിരുന്നു അപ്പൊ സ്കൂൾളും
ആഹ് മൂത്താളേ നാലാം വയസ്സില് എൽ കെ ജി ചേർത്തു പിന്നെ ആറാം വയസ്സില് സ് സ്കൂളിൽ ചേർത്തു
ഉം ആഹ് ആഹ് ആഹ് എൽ കെ ജി യു കെ ജി ഒക്കെ കഴിഞ്ഞിട്ടല്ലേ
ആഹ് എൽ കെ ജിം യു കെ ജിയും കഴിഞ്ഞു
ആഹ് ആഹ് ഓഹ് എന്റെ മോനുഅങ്ങൻത്തന്നേനി യൂ കെ ജി എൽ കെ ജി കഴിഞ്ഞിട്ട്
ഉം അയിന് ഞ ഞമ്ബളൊന്നും പഠിച്ച മാതിരിയല്ലോല്ലോ ഒന്നാം ക്ലാസ് തന്നെ ഇംഗ്ലീഷോക്കെ എന്ത് ന്തോര് കട് കട്ടിയാണ്
അതെ ശരിയാണ്
ആഹ് പെയ്യൽ എൽ കെ ജിയും യു കെ ജിയും പറഞ്ഞേയക്കാഞ്ഞാപിന്നെ അവർക്കൊന്നും മനസ്സ് ലാവൂല അല്ലെങ്കിൽ പിന്നെ അതിൻ അയിനാത്രം മണ്ടിം ബുദ്ധിയൊക്കെല്ല കുട്ട്യാളാവണം
ആഹ് അതെ ആഹ് പഠിപ്പല് മാത്രം ശ്രദ്ധ കേന്ദ്രീരിക്കണ കുട്ട്യാളാവണം
ആഹ് ഇത അതൊന്നുയില്ല ഇത് ഫോണോ അനന്തെങ്കിലും കണ്ടാ പിന്നെ അന്നഅവു ബുക്കേ തൊടൂല
ആഹ് അതഅവര് കളിലൂടെ അങ്ങനെ നമ്മള് പറഞ്ഞു കൊടുക്കച്ചാന്ന് കുഴപ്പയില്ല
ആഹ് അങ്ങനെയൊന്നും കൊആണെങ്കികൊഴപ്പല്ല്യ ഞാൻപ്പേഏയിലത്യാ ഓൾത് ഞാന് ബുക്ക് ഇങ്ങട്ട്ള്ള സംശയങ്ങളഅങ്ങനെയൊക്കെ പ്പോള് ഇന്നോട് ചോയ്ക്കലൊള്ളും ഓൽക്കൊക്കെരു വിധായില്ലേ എങ്ങനെ പഠിക്കണംന്ന്ള്ളൊര്
ഇഞ്ഞീ ആഹ് അതെ ഉം മോള് ഏത് സ്കൂൾള ഗവൺമെന്റസ് അത് പ്രൈവറ്റാ
ഗവൺമെന്റന്നേ എയ്ഡ്ട്
അതേല്ലേ ഹ് അഹ്ശെരി
മോനോ എവ്ടേണ് ഗവൺമെന്റോ അതോ പ്രൈവറ്റോ
അവര് പ്രൈവറ്റ് സി ബി എസിയാണ്
ഓഹ്
ഉം പിന്നെ അവ്ടെ നല്ല മഴള്ള കാരണം പാടത്തിന്റെ ഏര്യേലാ വീട്
അല്ല ഇവടെ നല്ല പറമ്പാണ്
അതെ ഉം അത് ശരി അപ്പൊ പാ ടങ്ങളൊന്നുല്ല തോട്കള്